ഹലോ ഹലോ മോളെ എന്തൊക്കെ പാട് കുഞ്ഞാ
എന്താ നല്ല പാ നല്ലതെന്നെ എന്തൊക്കെ ങ്ങളെ വർത്താ കൊറെയായല്ലോ വിളിച്ചി
ആഹ് ക്കൊന്ന് വിളിച്ചാ നടക്കുന്ന തലക്കൊക്കെ വിചാരിച്ചലുണ്ട് ഞാനിപ്പൊ എന്താച്ചിട്ടാ ഞങ്ങൾക്ക് കൊറച്ച് ആടും താറാവുക്കെ പെറ്റിങ്ങനെ കൈയാണ് ഞാന് ഇപ്പ ഈ മഴങ്ങട് പെയ്തിട്ടേ ഒരു വൃത്തില്ലല്ലോ ഈ മുറ്റ ആടൊക്കെണ്ടായി താറാവൊക്കെണ്ടായാ പറയണോ ഇത് ആ ആ അതയാ റ്റങ്ങളണ്ട് വിട്ടായിറ്റങ്ങളോണ്ട് മാന്തി ചേളിച്ച ചളിയിലും പിളിയിലും എന്നിട്ടിപ്പന്റെ കാലിന്റെ ടിയിലൊക്കെ കുഞ്ഞോ പച്ച വെരലിന്റെ ഉള്ളൊക്കെ വീറ്ന്നയ്ക്കണ പ്പൊ പണ്ടൊക്കെ അമ്മയുടെ അമ്മ ഉണ്ടായിരുന്ന കാലത്തൊക്കെ എന്റെ മ്മച്ചിക്കൊക്കെ പറഞ്ഞ് കൊടുത്തിനു എന്താണ് ഒരു മരുന്ന് പറഞ്ഞ് കൊടുത്തിനു എന്താ ഉപ്പിട്ടെങ്ങാണ്ടെന്തോ ആഹ് അന്നൊക്കെ എന്താ ചെയ്യാന് എന്റെ കുഞ്ഞുനതോർമ്മണ്ടോ അതങ്ങനെ
ആ അത് ഉ ആ ഉപ്പ് വെള്ളം തളപ്പിച്ചിട്ടേ കാല് കഴുകാ എന്നട്ട് മഞ്ഞ പ്പൊടിയും വെളിച്ചെണ്ണ ആയിട്ട് കാലിന്റടീ തേച്ചാ മതി
ആഹ് ഞാനിങ്ങനെ എന്താണ് കുട്ടിന്റെ നമ്പർ തന്നുള്ളു എന്റടുത്തെ മറ്റോൽതൊക്കെ പോയി ഒന്നുല്ല അന്നിപ്പോ ഇവിടെ വന്നേക്ക് ഒന്ന് കണ്ടേക്ക്‌ എൻക്ക് അമ്മന്റെ വർത്താനം അറിയാൻ മാണ്ടിക്കാണ്ട് ആ കൂറ്റൊന്ന് കേൾക്കാനൊക്കെ കൂടിയാണ്ട് പേടിച്ചപ്പ ഞമ്മള് രണ്ടാളുപ്പൊ പ ഞങ്ങൾ ഞാനും അമ്മയുള്ള പോലെ ഭയങ്കര ചെങ്ങച്ചിയാളേനു അഹോ ഞാൻ ഇങ്ങനെ ആലോചിച്ചത് ഇത്പ്പോ ആഹ് ഈ നാലീസണ്ട് മഴയ്തപ്പോ അമ അമ്മ പറയില്ലേ ഇപ്പ ഇന്റെ കൂട്ടുകാരത്തിയല്ല അന്റെ കൂട്ടുകാരത്തിയായിന്നറിയോ
ആഹ് അമ്മ പറയും എന്താണ് ഇയ്യ് ആ നമ്പറൊന്ന് കൊണ്ടാ അപ്പൊ മോന് മോന്ന്നാള് അങ്ങാടിന്ന് കണ്ട് പറിഞ്ഞേ നിങ്ങളെ മോനെ, ആഹ അപ്പൊ പറഞ്ഞേ എന്താണ് നമ്പറ വങ്ങിട്ട് ഞക്ക് വിളിക്കാൻ പറ്റീട്ടില്ലന്നൊക്കെ പറഞ്ഞേ
ആഹ ഞാന് പിന്നെ ഒറ്റക്ക വിളിച്ച അന്ന് ഇപ്പൊ കുട്ടിന്റെ ഫോണനി തന്നെ അമ്മനോട് ർത്താനം പറയാനും പറ്റി പിന്നെ ഞാൻ എപ്പോഴും വർത്താനറിയപ്പം ഇങ്ങനക്കങ്ങനെ വിളിച്ച അമ്മ ഭയങ്കര ഇതായി ഇപ്പൊ കുഞ്ഞ അമ്മ ഉണ്ടതുപോല തെന്റെ മനസ്സിൽ ഇപ്പോ അന്നിം കാണണ്ണേ അമ്മന്റെ ആ മുഖം അങ്ങനല്ലേ അതുകൊണ്ട് അങ്ങനെ കാണണതേ മപ്പ ഈ കാലിന്റെ ഇടയിൽ ഇങ്ങന ഇതായിട്ട് അന്ന അങ്ങനെ പറഞ്ഞൊരു ഓർമ്മപ്പെടാണ്ട് പറഞ്ഞൊരു ഓർമ്മ ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഇങ്ങനെ വിചാരിക്കും എന്താപ്പം ചെയ്യേണ്ടന്ന്
ആഹ് ഞാൻ അമ്മ അമ്മന്റെ നമ്പർ തരണ്ട് ഇങ്ങള് അമ്മക്കൊ വിളിച്ചോകൊ
ആ ആകെ വിളിച്ചോണ്ട് ഞാന് അത് അത്ത മോന്റെ അടുത്ത്ണ്ട് തോന്ന്ണ്ട് നംബർ കൊടുത്തക്കന്ന് തോന്നുന്നുണ്ടന്ന് അപ്പൊ പിന്ന എന്നന്നോട് പറഞ്ഞോ ഞാൻ പിന്നെ ഓരോ ആഹ ചോദിക്കാനും വിട്ടു അതാണ്ടായത് പിന്നെ ഇപ്പോ പ്രത്യേകിചൊന്നുല്ല ന ക്ക ഈ കാടുകളം കൊണ്ടോണ്ട് കണ്ടത്ത പാടത്തുക കണ്ടായിരുന്നു നമ്മള ഈ മുന്നെ തന്നെ പാടല്ലേ നല്ല വെയിലാവുമ്പോ അതിന്റെ അരുല് ഇങ്ങനെ തളർത്തത്ണ്ടാവും നടു ഒക്കെ ഇണ്ടായിക്കണ് കൂട്ടിയിട്ടും അങ്ങനെ ഇങ്ങനൊക്കെ നടുലുംന്നുന്നും നല്ല ഒരു കൂടിയൊക്കെങ്ങനെ ചെറിയ പുല്ല് തിളിർ പുല്ല്ക്കെണ്ടാവുമ്പോ അത് അറ്റങ്ങ അത്ങ്ങനെ തിന്നും ഞാനും തന്നെ എനിക്ക് ഈ പരന്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുമ്പം ഒരു സ്വരെ കേടാണ് ഇപ്പൊ നാലെണ്ണ ഉള്ളു ആള ഇപ്പോ ഒന്ന് ന നാലെണ്ണ ഉള്ളൂ ആത്പ്പോ ഒന്ന് പെറ്റതാണി അതില് ഇപ്പോ രണ്ടുട്ട്യാലോള്ളൂ പണ്ടൊന്നും ഇങ്ങനെ ഒന്ന മൂന്നനും നാലോക്കെണ്ടായി ഇപ്പങ്ങനെ ആടാളും തന്ന ഒരു ഇതില്ല പണ്ടത്തെ പോലെ തിന്നാലല്ലേ റ്റങ്ങക്ക് പണ്ടഞ്ഞ എല്ലോടും പറമ്പും കണ്ടും ഫുള്ളോട കയറിട്ട് പയില്ലേന്നോ ഇപ്പ അങ്ങനല്ലേ ഇപ്പ എല്ലോട്ക്കും വിടാൻ പറ്റ
ങ്ങളൊക്കെ വെച്ച് ആ അപ്പ അധികം റബ ചെടി പിന്നെ പണ്ടത്തെ പോലെ അങ്ങനെണ്ട് വിടാനും പറ്റൂല്ലേ
കുഞ്ഞോ റബ്ബറും കായിന്റെ വർത്താനം ഒന്നും പറയണ്ട എന്നാ റബറും തോട്ടത്തികണ്ട് കൊണ്ട അവിടന്ന് ആയിറ്റ റബറിന്റെ ഇല തിന്നതാണോ കായ് തിന്നതാണോ എന്താന്നന്ന് അറിയില്ല ഒന്ന് അങ്കടായി എടയിൻ ആയവരാതായി പിന്നെ ഇപ്പൊ തന്നെ പറഞ്ഞെ ഡോക്ടറെടുത്ത് കൊണ്ടുവാന ആ കുട്ടികളെ കിട്ടാനാണ് പാട് ഇനോ കൊണ്ട് അയിനൊന്നും കയൂലെ അപ്പൊ ഞാൻ ഇവിടെ എങ്ങനെ അങ്ങോട്ടുംങ്ങോട്ടും നടക്കണ നമ്മൾ പണ്ടേ ചെയലുള്ളതല്ലേ പിന്നെ ഈ നാക്കളെലിം കൊണ്ട് ഡോക്ടർക്ക് പോവാന്ന് പറഞ്ഞാല് ആ ഇന്നട്ട് പിന്നെ പേരക്കുട്ടിയ മോനും കൂടി വണ്ട വണ്ടി വിളിച്ചോണ്ടാന്നക്കാണ്ട് ആ മൃഗാശുപത്രിയിൽ കൊണ്ടുപോയി മരുന്ന് കൊടുത്‌ രണ്ട മൂന്ന് ദിവസ കൊടുത്ത കൊടുത്ത് തൊള്ളിക്കായി കിട്ടാന്നാണേ അപ്പൊ ഇതായാ പിന്നെ വന്നു കുഴപ്പമില്ല പ അതൊക്കെ ഭയങ്കര കേടക്ക നല്ല നോ അങ്ങെ വിട്ടാക്കാനൊന്നും ഇപ്പം പറ്റൂല്ല നമ്മൾ ആ കയറിന്റെ തുഞ്ച ത്ത് പുടിച്ച് കാണ്ട് ഞാനും മരോളും കൂടി ചെലപ്പണ്ട് പോവും ചെലപ്പോ മരോളോടെ കെട്ടിയാണ് പിന്ന നായ്ക്കള ശല്യണ്ട് ഇങ്ങനെ ഇത് കൊഴപ്പൊന്ന കുഞ്ഞ നല്ലതന്നെ നല സുഖ റഹത്തായിട്ട് പോണ്ട് ഇത് വേറെ നക്കെ എല്ലാരും പോയിന്നോ ഞാൻ വാഗന രണ്ട ദിവസന്ന് മുന്നി സി ഇെ കൊണ്ട് പോവല്ലേ ഇനി കു കൊഴപ്പൊന്നുമില്ല. ഇപ്പ എനി അതിനി കൊണകട് ഒനുല. ക്ഷീണം എടക്കും തലകും വരും അത്രയേ ഉള്ളൂ
ആഹ് പിന്നെ അങ്ങോട്ട് പോവാനും വയ്യല്ലോ ഇ ങ്ങൾക്ക്. മദ്രസല്ലല്ലോ ഇപ്പൊ കുട്ടികൾക്ക്ല്ലേ? ഞങ്ങളെ പോലെ അല്ലല്ലോ ങ്ങക്ക് ആ ആോന്റെ മോന്റെ ക കുട്ടികൾക്ക് ആ മന്റെ കുട്ടികൾക്ക് മദ്രാസല്ലായല്ല ഇപ്പൊ മരകൾക്ക് കോനും പോകൻ പറ്റല്ലോ അന്
മോനീസ്ത്തിന് പോകൂല്ലേ? ഇൻക്കറിയാ ഞാൻ ഈ കുടുംബത്തിലെ കൂട്ടത്തിൽ അഞ്ചാറ് മരുക്കളൊക്കെ കൂടി. പോവാനയിക്കാഞ്ഞിട്ട് ഞ ന്ക്ക് അന്നൊക്ക കണ്ണീരന്നെന് എനിക്കതൊന്നും ഇല്ലട്ടാ കുഞ്ഞ ഞാൻ നോലോൽച്ച് വാതിൽ വ ഇന്നൊക്കെ നാ ഓലന്റെ ആ പേരലെല്ലെര്ന്ന? അത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മറച്ച് ഇട്ട്കാണ്ട് അയ്മകൂടെ ഒരു ശിലോല മൊടഞ് ചൊമര് അ
ല്ല എല്ലാരും കൂ
അതൊന്നുല്യ എല്ലാരുകൂടി ആ ചെറിയ പേരില്ല നക്കെന്താറിയോ ഇപ്പ എന്തോരു വലിയ. രെണ് നാലും മക്ക് മക്കൾ ഒരു സാധനം വെച്ചാൽ കാണൂല ഇ സ്കൂൾ കണ്ടു പോണ നേര്ത്ത് പേരകുട്ട്യാളെ അങ്ങോട്ടുട്ണ് ഇങ്ങട്ടുട്ണ്. ഓല സോസ് കാണൂല സുസ് കാണൂല എന്നിട്ട്ട ച്ചിം പുള്ളീം മാര്യക്കളും തല്ല് ഞാ പറയും ങ്ങളൊക്കൊരു. ഈ ഒരു തൊയ്ത്തിന്റുള്ളിൽ എല്ലാരും കൂടി കഴിഞ് കുടിന്. എല്ലാർതും എല്ലാ സാധനങ്ങളും ഒരു ചെറിയൊരു പെട്ടിണ്ടാവും വേറൊന്നുണ്ടാവൂല ഇപ്പൊ വെല്യൊരു അൽമാറൊരു റൂമില്. അയ്നൊരു നാലഞ്ച് കള്ളീം.
ന്നാലും.
ലും ഓൽക്കൊലെ സാധനങ്ങള്ളൊന്നും ഒൽക്ക് കിട്ടൂല. ഇതക്കെണ് ഇബട്തോരോരൊ ഞങ്ങളക്കങ്ങട്ട് പൊമ്പോത്തിന് ഒര് ആ ക്കാകീം ണ് ആക്ക. ഓല് സ്കൂൾക്ക് കുട്ടിയാൾ പോമ്പോത്തിന് ഒക്കാകും ഓല് ആ സ്കൂൾക്ക് കൊണ്ടോണം. പൈസ കൊടുത്ത സ്കൂളാണെ. അവിടൊന്നും പൈസ്സിം നമ്മൾ കൊടുക്കണം ന്നാ തിന്നാണേലും കുടിച്ചണെലും ഒക്കെ നമ്മൾ കൊണ്ടവുമാണം. അങ്ങനന്നെ പണ്ടൊക്കെന്നറഞ്ഞ സ്കൂ
ട്ട്യാക്ക് പിന്നെ ചോർ കൊണ്ടാവൊന്നും മാണ്ട സ്കൂൾ ചോർണ്ട്. ചോറ് കൊണ്ട